അപ്പോആ കേൾക്കുന്നുണ്ടോ പറഞ്ഞോളു നിങ്ങളടെ നാട്ടിലൊക്കെ നല്ലപോലെ മഴയായി ആ നിങ്ങളടെ നാട്ടിലേക്കെനല്ല മഴയായപ്പോ
അതെ അതെ നല്ല മഴയാ
ആഹ ശരി ആഹ ആഹ
നല്ല മഴയാണ് അതേ
എനി ഇക്കും അതേ മഴക്കാലത്തിന്റേതായിട്ടുള്ള തുടങ്ങിയിട്ടുണ്ട് ആഹ എനിക്കും അതേ ജലദോഷം ഓം പനി ഒക്കെ ആയിട്ടിരിക്കാണ്
ആഹ അതന്നെയാണ് ഇവിടെ ഭയങ്കര പനി ഉണ്ട് ചുമണ്ട് അലർജിന്റെ പ്രശ്നങ്ങള്ണ്ട്
ആ ആ ശരി ഉം ഉം ഉ ഈ മഴക്കാലത്ത് ഒരുപാട് ഈ മഴക്കാല രോഗങ്ങള് പ്രത്യേകിച്ച് പകർച്ചവ്യാധികള് പെട്ടെന്ന് വരുന്ന സമയാണല്ലോ ഈ മഴക്കാലം
അതെ പെട്ടെന്ന് വരുന്ന അസുഖം ഉണ്ട് എന്നെ
ഇല്ല ഇല്ല ഇല്ല ഇല്ല ഞ ആഹ ഇല്ല ആഹ ഇപ്പൊ കൊഴപ്പില്ല ഇപ്പൊ ഇപ്പൊ കേൾക്കുന്നുണ്ടോ ആഹ്
ആ ആ ഓ ക്കെ ഇപ്പൊ നിങ്ങടെ നാട്ടിലൊക്കെ ഈ പ്രായോഗ്യ കേന്ദ്രങ്ങള് എന്ന് പറഞ്ഞാ നമ്മള് ഈ പഞ്ചായത്ത് അടിസ്ഥാനലിള്ള പ്രാഥമിക ആരോഗ്യ നമുക്ക് പെട്ടെന്ന്
ആൻ
ഒരു ജലദോഷം പനി ഒക്കെ വരുന്ന സ സമയത്ത് നമുക്ക് പോകാൻ പറ്റുന്ന പ്രാഥമിക ആരോഗ്യ പി എച്ച് സികള്
ആ ഇണ്ട്
അപ്പം ഈ മഴക്കാലത്തിന് വരുന്ന രോ- അസുഖങ്ങള് അസുഖങ്ങള് അത് ആഹ് മഴക്കാലത്ത് ഒരുപാട് നമ്മള് ശ്രദ്ധിക്കേണ്ടതാണ് കുട്ടികളൊക്കെ നമ്മള് വിദ്യാലയങ്ങളിലൊക്കെ വിടുമ്പം അവർക്ക് അതിനുള്ള മുൻ കരുതലൊക്കെ നമ്മള് അവർക്കുള്ള കുട, അതുപോലെ തന്നെ ഇപ്പ ആണെങ്കില് അവർക്ക് ഈ മ മഴക്കാലത്തേക്കുന്ന ഈ കോട്ടുകൾ പറയും, റെയിൻ കോട്ടുകളൊക്കെ ആകുന്നേ നമുക്ക്, കുട്ടികളെ കഴിവതും മഴക്കാലത്ത് പുറമേ വിടാതെ തന്നെ അവരെ നോക്ക അത് അത്യാവശ്യമാണ്
ഇവിടത്തെ കുട്ടികളൊക്കെന്നച്ചാല് അസുഖം വരുന്നത് ശ്രദ്ധി- ഇപ്പ ഇവിടത്തെകുട്ടികൾന്ന് വെച്ചാൽ നമ്മളുടെ നാട്ടിലെ കുട്ടികൾന്ന് വെച്ചാല് മഴ കൊണ്ട് തന്നെ അവര് മഴത്തിറങ്ങി എൻജോയ് ചെയ്യാ നോക്കും അവർക്ക് മഴന്ന് പറയുമ്പോ എന്തോ വലിയൊരു അത്രയും ഇഷ്ടപ്പെടുന്ന ഒരു ഇതാണ് മഴ അതില് ഇറങ്ങി കളിക്കാനും മഴ കൊള്ളാനും ഒക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ആൾക്കാരാ പിന്നെ അസുഖം വന്ന് അതൊന്നുംഅവര് ശ്ര തിക്കൂല
ഇല്ല നമ്മൾ കഴിവതും നമ്മൾ കുട്ടികളെയാണ് നമ്മൾ ഈ മഴക്കാലത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വിഭാഗക്കാര്
അതെ
പിന്നെ ഒരുപാട് നമ്മുക്ക് ന- അപ്പന്നെ അറിയാം നമ്മളെ ചുറ്റുപാടുമുള്ള രോഗങ്ങളൊക്കെ നമ്മള് ഇങ്ങനെയുള്ള മഴക്കാലത്ത് ന്ന് ജൽത്തിൽ കൂടി പകരുന്ന രോഗങ്ങളാണ് ഏറ്റവും കൂടുതലള്ളത്
അതെ ആഹ അതെ പനി പലതരം അസുഖങ്ങളും ഉണ്ടല്ലോ പലതരം പനികളുണ്ട് ഏതെല്ലാം എല്ലാം ഈ മയക്കാലത്ത് തന്നെല്ലേ വരുന്നത്
അതെ നമ്മളൊരു പഴയ ആളുകള് പറയുന്ന പഴമക്കാാര് പറയുന്ന ഒരു ചൊല്ലു തന്നെ ഉണ്ടല്ലോ നമുക്ക് നമ്മുടെ ആരോഗ്യമാണ് സ- സമ്പത്ത് ഇംഗ്ലീഷിൽ അത് പറയുന്നത് ഹെൽത്ത് ഈസ് വെൽത്ത് ആരോഗ്യമാണ് സമ്പത്ത് നമ്മു- ക്ക് ഓരോ മനുഷ്യർക്കും നമ്മള് നമ്മൾ എ അത് തന്നെ നമ്മള് സമ്പത്ത് ഉണ്ടാക്കിയാലും ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ തീരാവുന്നതേ ഉള്ളൂ നമ്മുടെ മനുഷ്യായുസിന്റെ ഭൂരിഭാഗം നമ്ക്ക് നമ്മളെപ്പോഴും ആ രോഗങ്ങൾ അസുഖങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ടി മാത്രം നമ്മൾ നല്ല പോോലെ ശ്രദ്ധിക്കണം
അതെ
പിന്നെ പകർച്ചവ്യാധികളിൽ തന്നെ അതെ അതെ പണ്ടൊക്കെ കുറ കാലങ്ങൾക്ക് മുൻപൊക്കെ ഈ കോളറ പോലുള്ള അസുഖങ്ങൾ ഈ ജലത്തിൽ കൂടി പകരുന്ന രോഗങ്ങൾ ഉണ്ടായിരുന്നല്ലോ
അതെ കോളര അല്ല കോളറ മഞ്ഞപ്പിത്തം ഇതെല്ലാം
അതെ അതെ ഇപ്പൊ നമുക്ക് നമ്മുടെ ചുറ്റുവട്ടത്തും തന്നെയുള്ള ചുറ്റു സമീപപദേശങ്ങളിലൊക്കെ തന്നെ നിങ്ങളുടെ വീടുകളിലേക്കൊക്കെ കുടിവെള്ളം ലഭ്യമാവുന്നത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിങ്ങളുടെ വീടുകളിൽ കിണറുണ്ടോ നിങ്ങൾ പൈപ്പ് വെള്ളമാണോ നിങ്ങൾ എടുക്ക- ക്കുന്നത്
അല്ല ഞമ്മക്ക് സ്വന്തമായിട്ട് കെണറുണ്ട് നമ്മുടെ ചുറ്റുഭാഗത്തും ഒക്കെ സ്വന്തമായിട്ട് തന്നെ കിണറുകളുണ്ട് പൈപ്പ് വെള്ളം ഇല്ല
ഏറ്റവും നല്ലൊരു കാര്യം തന്നെയാണ് സ്വന്തമായിട്ട് നമ്മുടെ പറമ്പുകളിൽ നമ്മുടെ കിണറുകൾ ഉള്ളത് ഇപ്പോൾ പാട് നമ്മള ഈ നഗരപ്രദേശങ്ങളിലൊക്കെ ഈ വെള്ളത്തിന്റെ ഇതൊക്കെ നമുക്ക് അറിയാൻ പറ്റുന്നില്ല അത് ദൂര സ്ഥലങ്ങളിൽ നിന്നൊക്കെ വരുമ്പം നമ്മുടെ ബാങ്കുകളിലേക്ക് ശേഖരിക്കപ്പെടുമ്പോൾ ഒന്നും നമുക്ക് അറിയാൻ പറ്റില്ല രോഗാണു
അതന്നെ അതന്നെ ശരിക്കും ഞമ്മക്ക് നമ്മളെ നാട് വിട്ട് കഴിഞ്ഞാലാണ് വെള്ളത്തിന്റെ ഇത് ശരിക്കും നമ്മൾ അറിയുന്നത് ഒരു നമ്മളെ വില മന മനസിലാവുന്നത് ശെരിക്കും നമ്മ എത്ര വെള്ളം അതുപോലെ പായക്കി പോകുന്നത് ഒരുപാട് വെള്ളം പായക്കി പോകുന്നുണ്ട് പക്ഷെ അതിന്റെറെ ഒക്കെ വില ദൂരയാത്രൽ ഒരുപാട് മനസ്സിലാക്കിട്ടുണ്ട്
അതെ തമിഴ്നാടുകളിലൊക്കെ ചെല്ലുമ്പം അവര് ത്രയോ അവർക്ക് വെള്ളമില്ല അവരെത്രയോ ബുദ്ധിമുട്ടുന്നുണ്ടാവും. അപ്പ നമ്മള ക്കെ നമ്മൾ ഒരു തുള്ളിവ ള്ളവാണെങ്കിൽ ഒരു ആ വെള്ളം നമ്മള് നമ്മുടെ ഉപയോഗത്തി ശേഷം നമ്മൾ പറമ്പുകളിൽ പച്ച പ നമ്മൾ ഉപയോഗപ്പെടുത്തുകയാണ പറ്റുന്ന കാര്യമാണ്
ആഹ അതെ അതെ
അപ്പോൾ മഴക്കാലത്ത് മഴക്കാലത്ത് നമ്മള് ഈ രോഗങ്ങൾ വരാതിരിക്കാനുള്ള നട നടപടികൾ നമ്മൾ ഇപ്പോൊ പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ എല്ലായിടത്തും ഇപ്പൊ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടാവും, മഴക്കാലം തുടങ്ങിയല്ലോ
ആഹ അതെ
അപ്പൊ അതിന്റെ അടിസ്ഥാനത്തി ഇപ്പൊ നോക്കി നമ്മുടെ വീടുകളിൽ കൂടി ക്ലോറിനേഷൻൻ ചെയ്യാൻ ഇപ്പോ ആളുകൾ ഇനി വരും.
വരുന്നുണ്ട്. ഇപ്പൊ മഴക്കാലം തുട ങ്ങിയതിനുശേഷം വരുന്നത് അങ്ങനെ വരുന്നുണ്ട്.
അപ്പൊ അപ്പൊ നമ്മൾ ഏതായാലും നമ്മുടെ കിണറുകളെല്ലാം ചുറ്റും ചുറ്റുമതിലകൾ അത്യാവശ്യമാണ് അതിനെ വലകളിട്ട് നമ്മളതിനെ മുകളിൽ അത് സംരക്ഷിക്ക ിക്കണ്ട അത്യാവശ്യമാണ്
ഉ ഹലോ
ആഹ പറഞ്ഞോളൂ പറഞ്ഞോളൂ കേൾക്കുന്നുണ്ട്.
ഹ
എ പറഞ്ഞോളൂ
ആ എടക്ക് സ്റ്റെക്കായി പോയി
വീടിന്റെ നിങ്ങള് മുൻസിപ്പാലിറ്റിയാ ണോ
പഞ്ചായത്ത് പഞ്ചായത്ത്
പഞ്ചായത്തിന്നെയാണ് അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ നമ്മുടെ പഞ്ചായത്ത് നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് ഇപ്പോ ഇങ്ങനെയുള്ള ഈ മഴക്കാലം തുടങ്ങി കഴിഞ്ഞപ്പോ തന്നെ പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ ഒരുപാട് രോഗപ്രതിരോധ നടപടികൾ ഇപ്പോൾ അതിനുള്ള ഏഹ് പ്ര പ്രർത്തനങ്ങൾ ഇപ്പോ നടന്നോണ്ടിരിക്കുകയായിരിക്കും
അതെ ആ മ്മടെ ഭാഗത്ത് ത്തൊക്കെ ഉണ്ട് അങ്ങനെ നടന്നോണ്ടിരിക്കുന്നുണ്ട് പിള്ളേര് ഇപ്പൊ മയക്കാലാവുമ്പോ പ്രത്യേകിച്ചിട്ടും ഉണ്ടാവുമല്ലോ ഹലോ കേക്കുന്നില്ല
ആഹ് ത് കേ കേ കേൾക്കുന്നുണ്ട് പറഞ്ഞോളൂ പറഞ്ഞോളൂ
ഇവിടെ നല്ല മഴയാ അപ്പൊ നെറ്റ് വർക്കിങ് ഇഷ്യൂ ഉണ്ട്
റഞ്ഞോ നമുക്ക് ഒരുപാട് ഇപ്പം
ആ ആഹ്
ആ ചില സമയങ്ങളിൽ അത് അതിന്റെ പ്രശ്നം ഉണ്ടാകറുണ്ട് നമ്മള് മഴക്കാലം തുടങ്ങുമ്പോൾ നമുക്ക് ഈ ഫോൺ ചെയ്യുന്ന സാധാരണ ഗതിയിലുള്ള ഫോൺ സംഭാഷണങ്ങൾ പോലും നമുക്ക് കിട്ടാതെ വരുന്നൊരു സാഹചര്യം ഉണ്ടാകാറുണ്ട്
ആ അതെ
നിങ്ങളുടെ വീടുകളിൽ നിങ്ങള് തിളപ്പിച്ചാറ്റിയ വെള്ളമാണോ ഉപയോഗിക്കുന്നത് നിങ്ങൾ സാധാരണ വെറും സാധാരണ വെള്ളമാണോ നിങ്ങൾ സാധാരണ കുടുംബങ്ങൾ
തിളപ്പിച്ചാറ്റിയ വെള്ളം ഉപയോഗിക്കും തിളപ്പിച്ചാറ്റിയ വെള്ളം പിന്നെ മറ്റേ ഇതില്ലേ വേറൊരു സാധനം ഇട്ടിറ്റ് എന്നാളി തിളപ്പിച്ചാറ്റിയ വെള്ളം തന്നെ പിന്നെ ജീരക വെള്ളം ഇതെല്ലാം ഉപയോഗിക്കും
അതെ അതെ കുട്ടികൾക്ക്
കുട്ടികൾക്ക് തണുത്ത വെള്ളത്തോടാണ് കൂടുതലും ഇഷ്ടം
ഷമിനി പോലുള്ള ജീരക വെള്ളം ചുക്കിട്ട് ചുക് ട്ട് വെള്ളമേറ്റ ഏറ്റവും നല്ലതാ അത് ദഹനത്തിന് നേ ഏറ്റവും നല്ലതാ ചുക്കുവെള്ള പ്പുല്ല പക്ഷേ മഴക്കാലത്ത് നമുക്ക് തൊണ്ടവേദന ജല
മഴക്കാല മഴക്കാലത്ത് തണുപ്പിച്ച് ഞമ്മള് മഴ ക്കാലത്ത് തെളപ്പിച്ചാറിയവെളളം ഫ്രിഡ്ജില് വെച്ചിട്ട് യാന മക്കൾ കൊണ്ടോ
ഇതേ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് തണുത്ത വെള്ളത്തിൽ കൂടിയാണത്
ആ ആഹ്
പെട്ടെന്ന് നമുക്കുണ്ട് ഉണ്ടാവുന്നത് പകരുന്നത്
ങാ അതെ അതെ ഒരുപാട് ഒരുപാട് പല തരത്തിലുള്ള അസുഖങ്ങളും ഉണ്ടല്ലോ ഇപ്പൊ മഴക്കാലത്ത് നിങ്ങളെ ആടാ ഭാ നാട്ടിലാഭാത്തൊക്കെ ഉണ്ടാ ഇതേപോലെ പ്രാഥമിക ഹോസ്പിറ്റലിൽ
നക്ക് പണ്ടത്തെ ആ ഒരു യുവ തലമുറ ഇപ്പോഴത്തെ തലമുറയും അടുത്ത തലമുറയും വ്യത്യാസം അവർ ഇപ്പോൾ ഈ കാലത്ത് പോലും തണുത്ത വെള്ളം ഉപയോഗിക്കുകയാണ് അവര് ചെയ്യുന്നത്
അതെ അതെ അവർക്ക് അതിനോടാണ് കൂടുതലും താത്പര്യം
അങ്ങനെ ഒരുപാട് മാറ്റങ്ങള് നമ്മുടെ സമൂഹത്തിലിപ്പം ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും നൻകരുതലെടുത്തു തന്നെ നമ്മള് മുന്നോട്ട് പോകേണ്ടതാണ് മഴക്കാല ഇനി നമുക്ക് മഴക്കാലം ഇപ്പൊന്നും മഴക്കാലത്തിൻറതായിട്ടില്ല മഴ പ്രാഥിക ആരോഗ്യ കേന്ദ്രങ്ങളുടെ പി എസ് സികളുടെ അസുഖങ്ങൾക്കുളഞ്ഞ